കേട്ട ഹലോ
ആഹ് കേക്കാ കേക്കാഹ് ഹ് ഹ്
അ ആഹ് ആഹ്
മോള് വന്ന് ന്തച്ച റൈസ് എടുത്ത ചിക്കനെ ടത്ത് ചോറ്ണ്ടനു റൈസ് ഉണ്ടായിക്കോട്ടെ ചോയിച്ചിനിക്കുവാ കുഴിമന്തി റൈസ് ഇരിപ്പ് ഒരു പാക്കറ്റ് ഇച്ചിരി ഇരിക്കണയാ അപ്പൊ അ ചിക്കൻ വാങ്ങിയിട്ടുണ്ടാക്ക എല്ലർക്കു എടക്കാ പാടുള്ളെ ഇപ്പത ശകലം പൊട്ടിച്ച എല്ലാം അങ്ങോട്ടു ഇങ്ങോട്ട് തേകയാതായി പോകുലെ
ആഹ് ലാ ലാസ്റ്റ് ചിക്കൻ വാങ്ങി കഴിയുമ്പോഴത്തേക്കു അങ്ങോ തെകയില്ല പിന്നെം റൈസ് വാങ്ങേണ്ടി വരും
ഒരു പാക്കറ്റ് എല്ലാരു ഇരിക്കണണ്ട് ഞാ തൊറന്നൊക്കിട്ടില്ല ചിക്കൻ കിട്ടുമ്പോ ഇണ്ടായി കൊടുക്കാൻഓർത്തെഇരുന്നതാ ഇപ്പൊ ചിക്ക കൊണ്ടുവന്നപ്പോ എല്ലാം കുഞ്ഞി പീസായിട്ട കൊണ്ടെന്ന അങ്ങനെ അവുമ്പോ വെച്ചിട്ട് കാര്യല്ലല്ലോ അതോണ്ട് ഞാൻ മന്തി വെക്കാതെ മാവ് വെച്ചേക്കയാ ആഹ്
പറയണം
ആഹ്
ഇച്ചിരി മുഴുത്തതായിട്ട് മുറിച്ചാ മതി ചെറുതായിട്ട് മുറിക്ക ആഹ് അത് ശരിയാ
തീ പുടിച്ച് എടുത്തോട്ടെ ആ റൈസ് എടുത്തോട്ടേന്ന് അന്റെത്തുള്ള ഇപ്പം മസാലകള് എല്ലാം അതിന്റകത്തു ഉണ്ടായിരിക്കുള്ള ബോക്സ് മന്തീടെ
ആഹ് ആഹ് ആഹ് ഇത് ആവി ആവി കേറ്റിയാണോ കൊടുക്കുന്നത് അത് ചൂടോടു കൂടിയുള്ള മന്തിയാണോ അതോ അല്ലാതെ ഉച്ചയ്ക്ക് വാങ്ങിയതോ.
മന്തി വാങ്ങിയതല്ല ഈ ഒണ്ടാക്കാന് അരി വാങ്ങിക്കൊണ്ട്ക്കണ ഒരു പാക്കറ്റിൽ അരി വാങ്ങിക്കൊണ്ടന്നേക്കണ ഒരു ബോക്സ് ചിലപ്പോ അതിനത്തെ സാധനങ്ങളെല്ലാം കാണു മസാല എല്ലാം കാണുആയിരിക്കും. ഞാ പൊട്ടിച്ചു നോക്കിട്ടില്ല കി
ക്ക് എന്താ എല്ലാം ഉള്ളതാക്കി മാഗി ക്യൂബ് വരെയുള്ള അതല്ലേ
അതന്നെ അപ്പൊ ചിക്കൻ വാങ്ങുമ്പോ ഒണ്ടാക്കി തരാടീന്നും പറഞ്ഞ വെച്ച ച്ചേക്കണയാ അപ്പ അവള് ച്ചി ചിക്കൻ ഫ്രിജിരിപ്പൊണ്ട് ച്ചി പൊടിച്ചെടുത്ത് ഞാൻ ഉണ്ടായി
ആഹ് അപ്പോഴത്തേക്കും, എല്ലാർക്കുംകൂടെ ഉണ്ടാക്കണൊങ്കിൽ ഒരു കിലോ- പാക്കറ്റാണോ അത്.
ആഹ് ഒരു കിലോപേക്കറ്റ്
ആഹാ ഇവിടെയൊക്കെ സൂപ്പർ- മാർക്കറ്റുകളിൽ അങ്ങനെ യൊക്കെ. കണ്ടിട്ടുണ്ട് ഓരോ കിലോ പാക്കറ്റ് ഇതുവരെ ഇവിടെ മന്തി ഒണ്ടാക്കി നോക്കാത്തോണ്ട്, അറിയത്തില്ല പക്ഷെ പിള്ളേർക്ക് ഒണ്ടാക്കി കൊടുക്കവാണെല് ഭയങ്കരഇഷ്ടുവാ മന്തിയ
എല്ല് എല്ലാരും പറയും ഏറ്റും എളുപ്പം മന്തി ഉണ്ടാക്കാൻ ന്ന് പറിണെ
ആഹാ യെല്ലാരും പറഞ്ഞു ഭയങ്കര എള്പ്പാന്ന്. പ്പവ മന്തി ഉണ്ടാക്കനൊരു ആ ആഹ് അതായിരിക്കും നേരാ ഒരു ക്യാപ്സിക്കം മാത്രം മതില്ലോല്ലേ? സബോള വേണ്ട ആഹ് ക്യാരറ്റ് വേണ്ട നമ്മള് ബിരിയാണിക്കാണേലും ആഹാ തക്കാളി ഒന്നുംവേണ്ട.
ആഹാ എളുപ്പാന്ന് പറയുന്നെക്കാ മന്തി. ചിക്കൻ മറ്റെ പുഴി ആദ്യം ഇതൊന്നാക്കിട്ത്തിട്ട് ആ വെള്ളത്തിൽ തന്നെ വേവി കണ്ട് കഴിഞ്ഞ ഈ റയ്സിന് കിട്ട
ആഹ് സൺഫ്ലവർ ഓയില് മെയ്നായിട്ട് വേണന്ന് പറയല്ലോ
ആഹാ അതും വേണം.
ആഹാ സൺഫ്ലവർ ഓയിലിലാന്നാ പറയുന്നെ പക്ഷേ ബി- ബിരിയാണീനേക്കാളും ഈ ഡോക്ടർമാര്‌ടെ ഇത് കേട്ടിട്ടില്ലേ ബിരിയാണിനെക്കാട്ട്ലും ആഹ് ഹെൽത്തിയും ഇതാണ് ഉം നമ്മടെ മന്തിയൊന്ന്
അതെല്ലേ, അഞാൻ കേട്ടില്ല അയ്‌ന്.
ആഹാ മന്തിയാണ്. ബിരിയാണിയില് നെയ്യായിട്ടും, എണ്ണയൊക്കെ ആയിട്ടും- ചേരുന്നുണ്ടെന്ന് മന്തിയില് അത്രേം ഇല്ലന്ന് പക്ഷെ. മന്തിന്ന് പർഞ്ഞാലും മറ്റേ യ്യേ കുഴിമന്തി ന്ന്ള്ള എറച്ചി പുഴുങ്ങിയുള്ളൊരണം ഒണ്ടല്ലോ അൽഫാമല്ലാത്തെ ആഹ് അത് അതാണ്ന്ന് ഹെൽത്തിയുള്ളത്, എറച്ചിയിലൊന്നും പുഴുങ്ങുന്നല്ലേള്ളു എറച്ചി അല്ലാതെ, ഒന്നും ആക്കുന്നില്ലല്ലോ?
ആന്നടി ആഹാ നമ്മള് എറച്ചി- ഇല്ലാതെ ബാക്കി സാനം മേടിരുന്നല്ലേള്ളു റൈസ്. അതെല്ലാം ചിക്കനീ പുഴുങ്ങുന്നയാണല്ലേ ഈ കുഴിമന്തി
ആഹ് അത് ശരിയാ അത് പിന്നെ ചിക്കന്റാത്ത് ഒന്നും ചെയ്യെണ്ടേ ഈ
അവടെ ചിക്കൻ നമ്മൾ ചിക്കൻ മേടിക്കില്ല നമ്മള് അൽഫാം വേറെ പ്രത്യേകിച്ച് മേടിക്കുന്നൊണ്ട് ചിക്കൻ തരില്ല നമ്മള് മേടിക്കാത്ത്യാ അത
അല്ലെങ്കി ഒരു കുഴിമന്തി മാത്രം മേടിക്കാന്നെങ്കി ഈ സാനം കിട്ടുമായിരിക്കും ഈ എറച്ചിയെ
ആഹാ പുഴുങ്ങിയത് ആഹാ ആഹാ അങ്ങനെ പറഞ്ഞായിരിക്കും. ക്യും നമ്മള് വാങ്ങുബൊ പറയുമ്പഴേ പറയൂലെ അൽഫാമ്മന്തി മതീന്ന് അപ്പോ അൽഫാമും അയിന്റെ- കൂടെ റൈസു ആയിരിക്കും തരുന്നെ. അല്ലെങ്കിൽ,
ക്ക്ന്നണ്ട നമ്മള് മേടിച്ച് തിന്നൂല്ലാട്ടാ അതുപോലെ ഈ കോഴിനെ കൊണ്ട് ചുമ്മ അട് ഒറ്റ എറിയ ഒന്ന മര്യാദക്കൊന്നും ഇതാക്കണന്നുല്ല ഈ ശിമ്മികുറിച്ചെ കൊ ട്ടു അങ്ങോട്ട് ഇടുവാചെയ്യുന്നേ, അമ്മച്ചിക്കെ പറയാ അമ്മച്ചീടെ കഴിക്കേയില്യാ.
അതെയോ?
ഉം ഇവിടന്ന് കയ്ക്കൂല- ഒരാശംണ്ടാക്കണം പറഞ്ഞിട്ടുണ്ടെന്നും പറഞ്ഞു. കടകളിൽ ഇണ്ടാക്കുന്ന പറഞ്ഞിട്ട് പിന്നെ കഴിക്കില്ലന്ന്. നമുക്ക് അതൊക്കെ ഇച്ചിരി കിട്ടിയ. ഒരാശ്വാസം ആഹാ ആഹാ.. !
മക്കൾക്ക് ഇഷ്ടവായതുകൊണ്ടാ പക്ഷേ ബിരിയാണിടെ അത്രേം ടേസ്റ്റൊന്നും എന്താണെലും മന്തിക്കില്ല
ചില മന്തികൊണ്ടൂട്ടാ, ചില മന്തി നല്ല- ടെസ്റ്റാ പിന്നെ തിന്നാൻ നമുക്ക് തോന്നും മട്-
ആഹാ ആഹാ ചെല മന്തിക്കൊണ്ട്. ആ ബിരിയാണിലും അത് ശരിയാ ഒര് കല്ല്യാണങ്ങൾക്ക് പോയാലും, ചില കല്യാണ വീട്ടിലബിരിയാണിക്ക് ഹാ ഞങ്ങൾ, ടേസ്റ്റാ അതുവല്ല, മണം കേൾക്കാതെ ബിരിയാണിയൊക്കെ കഴിക്കുന്നെ ഇഷ്ടം.
തോന്നൂല്ല അത്ണ്ടെങ്കിലും പൊതിമരുന്നൊക്കെ വെക്കേ മ്മച്ചി നമ്മളെ അത്രയും കഴിക്കൂല്ല, എന്നാ വാകുള്ളവർള്ളരെല്ലാം തന്നാ കഴിക്കുകയും ചെയ്യും,
ആഹ് അതും ആ അതിന്റെ മണം എല്ലാം കേട്ട് കഴിമ്പേ ക്ക് കഴിക്ക്യാൻ തോന്നേല വയറങ്ങോട്ട് എടുക്കുമ്പോന്ന ഒരു മടുപ്പ് പോലെയ. ഇം മ ഇടെ ഇതൊക്കെ മേടിച്ച വെച്ചാലും മ ഇതുപോലെ അതുപോലെ കിറ്റാക്കി മേടിച്ച് ഇങ്ങനെ പാക്കറ്റ് ആക്കി മേടിച്ച് കഴിഞ്ഞാല് ഇവിയൊക്കെ ഉണ്ടാക്കിയാലും മക്കളൊക്കെ കഴിച്ചോളൂ
ആഹ് കഴിച്ചോളൂ ഇനിയിപ്പ ചിക്കം മേടിക്കുമ്പൊ അങ്ങനെ ആഹ്. ചിക്കം മേടിക്കു ഒണ്ടാക്കി കൊടുക്കാർ കൊറെ ദി ദിവ്സത്തി ക്കം വാങ്ങുന്നുണ്ട് അപ്പൊ വാങ്ങുമ്പോ രാവിലെ കൊണ്ടര്നെ അപ്പ ചെറിയ. പീസാട്ട് കൊണ്ടരാ ന്നപ്പ പിള്ളേർക്ക് പഴയ സ്കൂളിലേക്ക് പോവാന് ചി ഒരു പീസുണ്ടെങ്കിൽ അത് നല്ലയ അത് പൊരിച്ചങ്ങോട്ട് അങ്ങോട്ട് ക കറിയും വെച്ചും ഉം കറിയും വെച്ച കഴിക്കും, ചായ കറിയുമായി പൊരിച്ച് സ്കൂളിൽ കൊടുത്ത് വിട്ടാ അത് ചിക്കൻ തീർന്നല്ലോ
ചിക്കൻ ത ഇപ്പഴ്ത്തെ അ എന്താ ചിക്കനെല്ലാം ചെറുതല്ലേ.
ആ എല്ല ചെറുത് എടുക്ക ഇല്ലാ ഞ്പ്പ രണ്ടാക്കി എടുക്കാൻ പോലും ഇല്ല.
രണ്ടാക്കാനുള്ള ഇല്ല പോരിക്ക ഞാൻ. കഴിഞ്ഞ ദിവസം ഇവിടെ വാങ്ങിയിട്ട് ഇന്ന് മേടിപ്പിച്ചില്ല കഴിഞ്ഞ മിനിഞാന്ന് ഒരു ചിക്കൻ മേടിപ്പിച്ചിട്ട് ആ അത് പോയം ഒരു മുക്കാ ഭാഗവും പൊരിക്കാൻ തിരുമി അത് പൊരിച്ച മൊത്തം തീർന്നു പൊരിച്ച് പൊരിക്കാ എടു ഇത് ചെല്ലാം തരും പിന്നെ എല്ലില്ലാത്ത പീസ് നോക്കി ഞാനാണെങ്കി ഇത് മറ്റേ നൂഡിൽസ് ഉണ്ടാക്കാന്ന് ഓർത്ത് ന്യൂഡിൽസോ ഫ്രൈഡ് റൈസോ ഒക്കെ ഇഷ്ടവാ പ്പിള്ളേർക്ക് അപ്പോൾ പച്ചക്കറി എല്ലാം ഇരിപ്പിട്ട് അപ്പോൾ ഇറച്ചിയായിരുന്നു ഇല്ലാഞ്ഞപ്പോ അത് വാങ്ങിയപ്പോ എല്ലില്ലാത്ത പീസ് നോക്കി എടുത്ത് വെച്ച് ഫീസറി വെച്ചതാ കുഞ്ഞി അപ്പം എന്താ? ആഹ് ഫീസറി വെച്ചേക്ക അപ്പ ഞാ കൊച്ചിന് മകളോട് പറഞ്ഞെ എങ്കിൽ ഞാൻ ഇന്ന് ഉണ്ടാക്കിത്ത എന്ന് ചോയ്ച്ചപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞു വേണ്ട നാളെ എനിക്ക് രാവിലെ ഉണ്ടാക്കി സ്കൂളിലത് തന്നാ മതിയെന്ന്. ന്നിട്ട് പർഞ് ചോറ്റുപാത്രം ന്നറയെ ഏഹ്.
അൽക്ക് അഅ് ഉച്ചക്ക് കഴിക്കാൻ പാടില്ലേ
ആ ആർക്കറിയാം ആ പിള്ളേർക്ക് ഇഷ്ടവാ ചോറ്റുപാത്രം നിറയ വെച്ചേക്ക് എനിക്ക് നാളെ അത് മതിന്നും പർഞ് പിന്നെ ഇന്ന് എന്നെ കൊണ്ട് ഉണ്ടാക്കിപ്പിച്ചില്ല.
ല്ലെ തണുത്തു പോ റുചി വേറെയാകും പിന്നെ സ്കൂളി കൊണ്ടോമ്പോ പിള്ളേര് എല്ലാ പിള്ളേർക്കും ഇന്ന് മാഗിഒക്കെ പറാ ഭയങ്കര ഇഷ്ടാ.
എല്ലാ പിള്ളേർക്കും ഇഷ്ടവാ പിള്ളേർക്കെല്ലാം കൊടുത്തിട്ടാ കഴിക്കുന്ന അതുകൊണ്ടാണ് ചോറ്റുപാത്രം നറച്ച് വെക്കാൻ പറയുന്നത്.
അപ്പൊ നമ്മളെ തൊള്ളക്ക് തിന്നാൻ കിട്ടൂലാ
കകിട്ടത്തൂല്ല എന്നിട്ട് വന്നാ ഉടനെ ചോദിക്കുന്നത് എന്താ? രാവിൽത്തതണ്ടോ അ എന്തെങ്കിലും ഉണ്ടാക്കി. കൂടുതൽ വെച്ച് ഞാൻ കഴിഞ്ഞീസം എന്താ തക്കാളിചോറ് ഉണ്ടാക്കി തക്കാളിച്ചോറ് ഭയങ്കര ഇഷ്ട ഉണ്ടാക്കി കൊടുക്കു ടവുണ്ടായെ ചോറ്റുപാത്രം നെറയെ കൊടുത്തിട്ട് എന്നോട് പറയ സ്കൂളി പോയിട്ട് എനിക്ക് തി തികഞ്ഞില്ലാ ഉമ്മേ എല്ലാവരും കൈയിട്ട് വരിയപ്പോഴത്തേക്കും ഇച്ചിരിയേ കിട്ടിയൊള്ളു ചോറുണ്ടോന്ന് ചോദിച്ചാ വരുന്ന ചോറില്ലായിരുന്നു ഒത്തിരി വെച്ച വെച്ച് കഴിഞ്ഞാൽ ചൂടാറിക്കയ്ഞ്ഞാ കൊള്ളല്ലോ.
ഇവിടെയും അ ഇമ്മ വടെ മൂത്തമകന്റെ അവന്റെ സ്കൂ ക്ലാ സ്കൂള് ഈ ചോറ്. ചിക്കനെ കൊണ്ടോയി അവന് ചിക്കൻ കിട്ടി തിരീല്ല പിള്ളേര് കൈ ഇട്ടെടുത്തോണ്ട് ഓവുന്ന് പറയും. അവന് ആദ്യമേ തൊലിച്ചു വക്കും ചില ദിവസങ്ങളിലൊക്കെ ചിലപ്പോ അവന അറിയില്ല ഇന്നെ കറി അറിയാതെ തുറക്കും അപ്പ തന്നെ തുറക്കുന്നു ഓർമ്മണ്ടന്ന്റയണേ ആഹ് പിള്ളേരെടുത്തോണ്ട് പോകും തുറക്കന്ന് ആഹ്. അറിയുന്ന ദിവസം വരെ എത് മാറ്റി വെക്കു കൈ പിടിച്ചേക്കും ചിലപ്പോ തുപ്പിവെക്കും എടുക്കാതി രിക്കാന്
വിടെ ഈ അടുത്തുള്ള അട് അതും പിള്ളേർ ഇക് പ്രശ്നല്ലല്ലോ
ആ അതും പ്രശ്ന
ആ ചെലപിള്ളേര് ആ നക്കിയൊക്കെ വെക്കൂന്ന് പറ ക്ഷെ എങ്കിലും അതടുത്തൊണ്ട് വന്ന് നീ അല്ലേ നക്കിയെ സാരല്ല ഞാൻ കഴിച്ചോളാ എന്ന് പറയും.
ആ ഇവിടെ അങ്ങനെയൊക്കെതന്നെ
ആ മക്കൾക്ക് അതിനോട് ഒരു അറപ്പൊന്നുംല്ല പാടെ എടുത്തോണ്ട് ഇവിടെ അടുത്തുള്ള പിള്ളേരൊക്കെ പറയും. ആം തള്ളമാരോട് പറയും ഞങ്ങക്ക് ഇന്ന് ചിക്കനോ ബീഫോ ഒക്കെ ആണെങ്കിൽ ചോറിൻ്റെ അകത്ത് എടുത്തവെച്ചേക്കണം അയിന്റെ പുക്കത്ത് ചോറിട്ടോണം തണുത്തു പോയാലും സാരമില്ലാന്ന്. അല്ലെങ്കി ചോറിന്റെ കൂടെ കഴിക്കാൻ നേരത്ത് കി റ്റത്തില്ല അതുകൊണ്ട് ഇങ്ങനെ ചോറിന്റെ അക ത്ത് കുഴി പോലെ ആക്കിയിട്ട് അത് വെച്ചിട്ട്
നിറച്ചു കൊണ്ടോവല്ലോ അപ്പൊ ഇച്ചിരി കൊണ്ടോവുമ്പം അത് മുകളോട്ട് പൊങ്ങി വരുന്ന
ആ അത് പറ്റത്തില്ല ഇവിടെക്കെ പിള്ളേർ അതെ ഒരു തവി കൂടുതൽ ചോറ് വേണ്ട അപ്പൊപിന്നെ ചോറി്ന്റകത്ത് ഒരു കറിയും വെക്കാനും പറ്റല്ല അതിൻ്റെ പൊ പക്കത്തെ തട്ടിലാ കറി വെക്കുന്നത് പിന്നെ എന്തെങ്കിലും ഇതുപോലെ ഈ ഫ്രഞ്ച് ഫ്രൈസക്കെക്കെ പൊരിച്ച് കൊണ്ടുപോവാണെങ്കി വേറെ പാത്രത്തിൽ അതും ഞാൻ അതുപോലെ നിറച്ചും കൊടുത്തേക്കും പിള്ളേർക്ക് എല്ലാർക്കും ഓരോന്നോ രണ്ടെണ്ണം ഒക്കെ വെച്ച് കൊടുത്തോട്ടെന്ന് ഓർത്ത്
ന രാവിലെഴ്‌ന്നേക്കുമ്പോ ഒരു പണിയ ഇതിനൊകെപിടികുമ്പോ
ആ അത് ശരി എന്തെങ്കിലൊക്കെ ആകെ പി തലേന്നേ മക്കൾ പറഞ്ഞു പറയും ഇത് നാളെ ഇത് തരണേ നാളെ നാളെ അത് തരണേ എന്നൊക്കെ പറയാം പിന്നെ ഏറ്റവും ഇഷ്ടവാ മറ്റേ നമ്മടെ കുക്കുംമ്പർ ഇല്ലേ കുക്കുമ്പർ തൊലി കളഞ്ഞിട്ട് വട്ടം വട്ടം വട്ടം മുറിച്ചിട്ട് ഒത്തിരി വലിയ കനത്തിലല്ല കുറച്ച് കനത്തി അത്യാവശ്യം കനത്തി മുറിച്ചിട്ട് ആ ഉപ്പ് മാത്രം ചെറുതായിട്ട് ഒത്തിരി ഉപ്പ് ഇടണ്ട അത് ചെറിയതായിട്ട് ഉപ്പ് ഇട്ടിട്ട് പാത്രം അടച്ചിട്ട് പാത്രത്തിൽ അടച്ചിട്ട് കുലുക്കി കൊടുക്കുള്ളൂ ഞാന് പിന്നെ അല്ലാതെ തീരുമാനം ന്ന് കയ്യൊന്ന് പറ്റിക്കണം ഏ
ങ്ങനെ കൊണ്ടോവോ
അത് ആ മിക്കവാറും സ്കൂളിൽകൊണ്ടോവും അതുകൊണ്ട് പച്ചക്കറി വാങ്ങാൻ ആ എന്തെങ്കിലും സാധനൊക്കെ വാങ്ങാൻ വേണ്ടി ടൗണിലോട്ട് ഇറങ്ങുമ്പോ ഞാനും കൂടെ പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറകടേ പോയാൽ ഞാ കു കുക്കുമ്പർ വാങ്ങാതെ വരികയില്ല എന്താ മക്കൾക്ക് ഇത് ഇഷ്ടവാ മക്കൾ പറയും ഉമ്മീ ഇച്ചരി ഉപ്പുംകൂടിട്ട് വെച്ചാമതിഞങ്ങക്ക് ഭയങ്ക ഇഷ്ട എന്നറയും അപ്പോൾ പിള്ളേർ ഇത് കുക്കുംബർ നല്ലതുഅല്ലേ. ആ ഇത് നാരങ്ങാനീര് അങ്ങനെ പറ്റൂല മക്കൾക്ക് ഉപ്പ് മാത്രം മതിന്ന് പറയും.
ഉ മുളകിട്ടാ പിള്ളേർക്ക് പാടാ പറ മുളക് വെക്കന്ന് കട്ട ഇറങ്ങും.
ആ ഇത് ഉപ്പമാ ആ ഇത ഉപ്പ് മാത്രം മതിയന്ന് പറയും വേറെ ഒന്നും വേണ്ട കുരുമുളക് കൂടി ഒന്നും വേണ്ട എന്ന് പറയും. ഉപ്പ് മാത്രം മതിന്ന് പറയാ ഇങ്ങനെ ഉപ്പ് മാത്രം ഇട്ട് മക്കൾ കൊണ്ടോകും മക്കൾക്ക് ഇഷ്ടവാ.
അതെയല്ലേ ഞാൻ സ്കൂളൊന്നും കൊട്ത് വിട്ടിട്ടില്ല എത്ര നാളും ഉ
കഴിഞ്ഞ മാസം സ്കൂളിൽ പോയപ്പോഴും അവരുടെ ടീച്ചറ് പറഞ്ഞു നിങ്ങൾ സ്നാക്സിന് പകരം കുറേ ബേ സാധങ്ങൾ കൊടുത്തൂടെ അല്ലെങ്കി ബിസ്കറ്റൊക്കെ ഒരു പായ്ക്കറ്റുംപടി കൊടുത് വിടുന്നു അതൊന്നും വേണ്ട നിങ്ങള് രണ്ടു മൂന്ന് കുക്കുംമ്പർ അറിഞ് ഇച്ചിരി ലേശ ഉപ്പൊക്കെട്ട് കൊടുത്തു വിട് പിള്ളേർക്ക് അത് ഹെൽത്തിയല്ലേ. പിള്ളേർക്ക് പിള്ളേർ അത് കഴിക്കട്ടെ അല്ലാതെ ഈ ബിസ്ക്കറ്റ് തന്നെ ബിസ്ക്കറ്റിന്റെറ ആത്ത് അപ്പിഠി മധുരം ഷുഗർ പോശ ഷുഗർ മക്കൾക്ക് ശരീരത്തിൽ കയറും എന്നൊക്കെ പറഞ്ഞ് ക്ലാസ്സെടുത്തായിരുന്നു. ഇഷ്ടമുള്ള പിള്ളേർക്ക്ന്നല്ലേ ആ എന്നാ ഓക്കേ എന്നാ ശരിയ
വിളിക്കാട്ടോ
ആഹ